ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ ആഹ കേ കേൾക്കുന്നുണ്ട്
ഹലോ
ഹലോ ഹലോ ആ ഉണ്ട്ണ്ട്
ആഹ
റേഞ്ച് പോുന്നുണ്ടോ അതെല്ലേ അവിടെയാണോ ആഹ് അതായിരിക്കും ഇവിടെ മഴല്ല വെളിച്ച നല്ല വെച്ചം വെച്ച്പ്പോ ആഹ അവിടെ എങ്ങനൊക്കെ കൃഷിയൊക്കെ ഉണ്ടാവോ
ആഹ ഇവിടെ കുറച്ച് നീങ്ങീട്ട് നെൽപ്പാടമ ഉണ്ട് കുറച്ച് പിന്നെ ഞങ്ങളടെ പുറകേ തന്നെ കുറച്ച് സ്ഥലംഉണ്ട് അപ്പൊ അവിടെ കൊച്ചച്ചൻ കുറേ ചീര, കപ്പ ഇതൊക്കെ നട്ടിട്ടുണ്ട്
ആഹ് ചീര ഏതാണആ പച്ചച്ചീരയാണോ
രണ്ടുണ്ട്
അതെല്ലേ അപ്പൊ പുറത്തുനിന്ന് വാങ്ങന്നും വേണ്ട നമ്മളൊക്കെ ത്ത്ന്ന് വാങ്ങാണ് ചെയ്യുക ചീര ചീരണ്ടായിരുന്നു ഇവിടെ വീട്ടില് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പ കൃഷിയും നടത്താൻ പറ്റൂല ഈ മയില് വന്നിട്ടേ ഒക്കെ കൊത്തി കഴിച്ചിട്ട് ആഹ് മഴൽ നമ്മള് കോഴിക്കൾ നടക്കുന്ന മാതിരി നടക്കും
ആണോ
അത് കാരണം നമുക്ക് കൃഷി ചെയ്യാനോ അല്ലെ ഒര് ചെടിയോ അതൊന്നും പറ്റൂല്ല ഒക്കെ ഫുള് അതിന്റെ തളിര് വന്ന് കഴിക്കും ആഹ അവര് കൊറേുണ്ട് കൊറ പേരുണ്ട്
ആണോ ഞാാനാകെ ഒരെണ്ണത്തിനേൊക്കെ മറ്റേ മൃഗശാലയിലൊക്കെ പോയി
സൂല് കണ്ടതായിരിക്കുംല്ലേ ഞാനും അതെ ഞാനും സൂല് വെച്ചെന്നെ മായ്ല്നെ ഫസ്റ്റ് ട്ട് കണ്ടത് ഷെ ഇവിട അങ്ങനെല്ല ഇവിടെ ഇത് എപ്പഇണ്ടാവും പീലിള്ള മൈല് ആൺ മൈല് അതും ആഹ് പെണ്ണ് ആഹ് അകിട്ടും പീലൊക്കെ കിട്ടും അതെലെഹ് ഇവിട് ണ്ട് ഇവിടെ നല്ലോണ് ണ്ട് നമ്മള് ഐ രണ്ട് കുട്ടികളാ തോന്ന്ണ് അവര്ക്ക് ഇണ്ടാവ ഒരു രണ്ടെണ്ണേ ഉണ്ടാവുള്ളൂ ആണും പെണ്ണും ഈ രണ്ട് കുട്ടികളും ഉണ്ടാവും ഒപ്പം വെരും അപ്പൊ ഞാനീ ഈ വേസ്റ്റ്
ല്ല്യാട്ടോ വര്നെ
അതെ അതെ ഫാമിലി ആയിട്ട് തന്നെ നടക്ക അപ്പൊ ഈ കാടുകളൊക്കെ ആളുകൾ നശിപ്പിച്ചിട്ടേ ഇപ്പൊ ഈ കാ ട്ട്ന്ന് ഇങ്ങനെ അവര് അതുപോലെ മറ്റേ ഉം എന്താണ് കാട്ട് കോഴിക്കള്ല്ലേ
അ
ആ അത് കണ്ട്ട്ട് ട്ടുണ്ടോ കാട്ടുകോഴിനെ കണ്ടിട്ടുണ്ടോ
ആ അത് ഞാൻ കണ്ടില്ല കേട്ടിട്ടോള്ളു
കാ കോഴിന്റെ എ മറ്റേ മ് എന്താ പറയാ ചെമ്പോത്തറിയോ
അതും കേട്ടിട്ട്ണ്ട് മറ്റേ ഏ ഉപ്പനല്ലേ
ആ ഉപ്പൻ അതെ അതെ അതെ ആ ഉപ്പൻ തന്നെ ഉപ്പൻന്ന് പറയും അതെന്നെ അതിന്റെ കളർ കളറാണ് ഈ ചപ്പല കോഴിപറഞ്ഞത് കോഴി പക്ഷെ നല്ല രസ കാണാന്ട്ടോ അതും പിന്നെ അവരെ കൂടെച്ച് രണ്ടു കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് അടക്കന്റെ വലുപ്പ പ്പെ ഇണ്ടാവുള്ളു
കുഞ്യത് കുഞ്യത്
ആ കുഞ് അത്രയും കുഞ്ഞാണ് അടക്കന്നെ ഹ് അട ക്ക് കാലൊക്കെ വെച്ചാണ്ട് അത്ര ഉണ്ട് ണ്ടകളായിട്ട് നല്ല രസ കാണാന് അത് അതും വരും പക്ഷെ ഞാനതൊക്കെ ഇവിടെ വന്നിട്ട് ഫസ്റ്റയ്ട്ട് കാണാട്ടോ എനിക്കൊരു ഭയ യങ്കര ഒരു അത്ഭുതായിരുന്നു ഇതൊക്കെ കാണുമ്പോ ആ ഭയങ്കര രസം സ്സാ കാണാന് കാട്ടുകോഴിനെ കാട്ടുകോഴിയാണെന്നാ പറഞ്ഞത് അതുപോലെ ഈ മൈയിലും കുട്ടികളൊക്കെ വരുമ്പ അപ്പൊ ഞാൻ ഈ വേസ്റ്റ് ചോറ് അങ്ങനെ ഈ വേസ്റ്റ്ള്ളതൊക്ക്‌ ഓക്കെ ഞാനൊരു ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വിരിച്ചിട്ട് അവിടെ കൊണ്ടോയിട്ടു കൊടുക്കും ദിവസോം വരും അത് ഇട്ട് കൊടുക്ക്ണ കാരണം ദിവസോം കഴിക്കാൻ വരും
ഒന്നും കഴിക്കാണ്ടാവില്ലേയ്ക്കും
ആ അതാണ് ഒന്നും കഴിക്കാനില്ലായിട്ടെന്നെണ് അവെര്ക്ക് ഈ റബ്ബർ തോട്ടാണ് പിന്നെ ഒന്നും കഴി ഒന്നുല്ലല്ലോ പിന്നെ നല്ല ഉയരം വരെ പറക്കും തോന്നുണ്ട് തെങ്ങിന്റെ മേലൊക്കെ പറക്കും തെങ്ങുമ്മേലൊക്കെ വന്നിട്ട് അതിന്റെ ഇതൊക്കെ കഴിക്കും തെങ്ങു ചെറിയ കരിക്കൊക്കെണ്ടല്ലോ
ആ
അതൊക്കെ കൊത്തി നശിപ്പിക്കും സാധനം നല്ല നശിപ്പിക്കും ആ നാശനഷ് ട്ടുണ്ടാക്കും നന്നായിട്ട് അ ക്ഷെ അവർക്ക് കഴിക്കാൻ ഒന്നും കിട്ടായിട്ടാവും ആ കാണാൻ ഭംഗിഒള്ളു ഓടെ ഓടിട്ട വീടൊക്കെ ആണെങ്കി ങ്കിലും ഓടെ ഓടോക ഓടിന്റെ മോളിലോക്കെ നിന്നിട്ടിങ്ങനെ ഭയങ്കര കനാ അയയെ ഓടൊക്കെ പൊട്ടിക്കും അങ്ങനൊക്കെ നഷ്ട നിങ്ങാണ നന്നായിട്ടുണ്ടാവും
അങ്ങനെ അങ്ങ് ആ അതുകാരണം നമുക്കൊരു കൃഷി ചെയ്യാനൊന്നും പറ്റൂല്ല ഇവിടെ ഏ അത് മറ്റേ ചീനോ പറങ്കി ഉണ്ടല്ലോ ചീ എന്താന് പറയാ ചെറിയ മോളകിനെന്താ പറയാ
മുളകൊക്കെ ആണോ
ചിയാ ഭയങ്കര എരിവായിട്ടുള്ളൊരു മുളകുണ്ടല്ലോ ചെറുത് കാ‍ന്താരി മൊളക് അതെ അത് അതൊക്കെ ഉണ്ടാകും നന്നായിട്ട് പക്ഷെ അതൊക്കെ അവരെ തളിരെ എല വരുമ്പോഴേക്കും അത് കുത്തി കേറ്റും
ഭയങ്കര പൈസയാ അതിനെ
ആ അത് നന്നായിട്ടിവിടെ നമ്മളു കൃഷി ചെയ്യോന്നും ഇല്ല ഞങ്ങളെ തോട് കണ്ടത്തിൽ ഫുള്ള് ആ സ്കൂൾ ആ അയീ പക്ഷികളൊക്കെ കൊത്തിക്കൊണ്ടി ട്ടിട്ടൊക്കെ ആയിരിക്കും അവരെ അപ്പിടുമ്പോഴൊക്കെ അതിന്റെ വിത്ത് ആ അങ്ങനൊക്കെ നന്നായിട്ടുണ്ടാവും
എന്റെ അനിയത്തീടെ വീട്ടില് ദെ കൊറേണ്ടേര്ന്ന്
ആ അതെ അതെ ഇവരെ കണ്ണ് പെട്ടാ ഒക്കെ നശ്പ്പിക്കും എല്ലാതും പിന്നെ രാത്രി ഇല്ല ഒന്നു നടാ പിന്നെ നമ്മള് അത് വേറെ പിന്നെ നമ്മള് ഈ ചേന ചേമ്പ് അങ്ങനെയൊക്കെ ഇപ്പൊന്നുല്ലാട്ടോ ഇവിടെ ഹസ്ബൻ്റ്ൻ്റെമ്മ ണ്ടാവുമ്പൊ ണ്ടാക്കിയിര്ന്നു ചേന ചേമ്പ് അങ്ങ ത്തൊക്കെ ണ്ടാക്കി രാത്രി പന്യാള് വരും പന്യള് വന്നാല് അത് വേറെ നശ്പ്പിക്കല്
അപ്പാ ചുറ്റിനും മതിലില്ല
ആ ഇവിടെ ഞങ്ങള് കൊറെ സ്ഥലണ്ട് ഏഹ് ഇവിടെ തറവാട് ആ മതില് ഇന്നാല് അങ്ങനാ കൊറെ സ്ഥലെള്ള കാര്ണം വേലി പോലെ കെട്ടി ഇണ്ട് ഞ ഇങ്ങളെ മുൻഭാഗത്ത് മതില്ണ്ട് ചുറ്റുങ്ങനെ കൊറേ സ്ഥലെള്ളകാണ അവിടൊക്കങ്ങനെ വേലി കെട്ടീക്കാണ് അപ്പീ പന്ന്യെള് വന്നിട്ട് വേല്യക്കെ പൊൾച്ച്ട്ട് അയ്ന്റെ ഉള്ള്ക്കൂടെ വന്നിട്ടെ പിന്നെ ഉള്ള്ക്ക് കടക്കും ന്നിട്ട് ഈ വാഴ വാഴ ആ വാഴ മർച്ചിട്ടിട്ട് ഐന്റെ ഉള്ള്ത്തെ കഴമ്പ് കഴമ്പ്ണ്ടല്ലോ എന്താ ഐന്പറയാ ഉണ്ണിത്തട്ടെ എന്തോന്ന് പറയല്ലൊ ആ സാധനം ഫുള്ള് കഴിച്ച് കൊണ്ടോവും ഒക്കെ നശ്പ്പിക്കും എല്ലാതും തെങ്ങും തൈ വരെ നശിപ്പിക്കും അങ്ങൻത്തെ സാധനങ്ങളാ
കാഷ് പോക്കാ
ആഹ് അങ്ങനെ അവര്ക്ക് ഭക്ഷണായിട്ട് ഇതൊക്കെ തന്നെ അതായിരിക്കും ഭക്ഷണം കിട്ടായ്ട്ടാവും ഇപ്പം മഴായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല അല്ലാതെ ഈ ഒര് പിന്നെ ഒര് പോത്ത് കുട്ടിൻ്റെ വൽപ്പണ്ടാവും
എല്ലാണ്ടല്ലോ അവ്ടെ
ആ എല്ലാതുണ്ട് ഈ റബ്ബറ് തോട്ടം ഞങ്ങള് ഇങ്ങോട്ടൊരു കാട് പ്രദേശാണ് ന്നാ കാടു അല്ല വീടളും ടൗണൊക്കെണ്ട് അങ്ങനെ റബ്ബർത്തോട്ടും തൊക്കേയ്ട്ട് ഒരു കാട്പോൽത്തൊരു സ്ഥലങ്ങളാണ്
ഞാൻ ഇതുവരെ പന്നിനെ കണ്ടി ട്ടില്ല ഉം ഉം
ആഹ്
മയിൽനെ ആണെങ്കി തന്നെ പിന്നാ ഈ മൃഗശാലയിലൊക്കെ പോയി കാണാ അത്രൊള്ളൂ അതീ കൂടുതലൊന്നുല്ല നമ്മള് നേരിട്ട് കാൺലല്ലോ
ആ ഞാൻ നേരിട്ടിട്ട് ഇവിടെ വന്നിട്ടാ ഹസ്ബൻ്റിന്റെ വീട്ട്ല് വന്നിട്ടന്നെ കണ്ടത് അല്ലാതെ എന്റെ വീട്ടില്ങ്ങനെ പന്നി അതേപോലെ മൈല് അങ്ങനൊന്നുല്ല എന്റെ വീട്ട്ന്ന് അവര് ഇവ്ടെ വന്നാല് ഭയങ്കര അവർക്ക് ഭയങ്കര കൗതുകാണ് ഇതൊക്കെ കാണുമ്പഴേ മൈൽപീലി വിടർത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കില് അതെ അതെ പീലി വിടർത്തുന്നതൊക്കെ അത് നമുക്ക് ലൈവായിട്ട്ങ്ങനെ കാണും ടീ പിന്നെ ഈ മ ഈ മഴ ഈ മഴക്കാറ്ങ്ങനെ മൂടിനിക്കുമ്പളാണ് അവര് കൂടുതലും പീലി വിടർത്ത അപ്പോ നമുക്ക് നന്നായിട്ട് സൗണ്ടും കേൾക്കാം അവരെ പീലി വിടർത്തുന്നത്
ആ ഒരു ഒച്ചയുണ്ടാക്കും
ആ ഒരു സൗണ്ട്ണ്ടാക്കും ഇവര് പീലി വിടർത്തുമ്പോ അപ്പൊ നമ്മളീ ടറസ്സിന്റെ മേലേനോക്കുമ്പോ നന്നായിട്ട് കേൾക്കാ അങ്ങനൊക്കെ അവ്ടെ എങ്ങനെ ടൗണ്പോൽതെ സ്ഥലണോ
ആ ഞങ്ങള് ഈ എയർപോർട്ട്ന്റെ അടുത്താ കൊർച്ച് അപ്പ കൊർച്ച് ഏ എന്താ പറയാ അർബൻ ഏരിയാണ്ത്
ആ ആം ആ അപ്പൊ പിന്നെ അങ്ങനെ അങ്ങൻതെ അതൊന്നുണ്ടാവൂലാ
ഒന്നൂല്ല ഉം അല്ലല്ല അതേ കൊർച്ചതാണ് എന്നാലും കൊർച്ച് പാടൊക്കെണ്ട്
ആഹ് അവിടെ നെൽ കൃഷി ആണോ
ആ നെല്ല്ണ്ട്
ആ ഇവി ഇവിടെയും നെൽ കൃഷി തന്നെയാണ് കൂടുതൽ, ആ ഇവിടെ കൂടുതൽ നെല്ല് - നെൽ കൃഷി, ചേന, ചേമ്പ് അതാണ് കൂടുതൽ ഇവിടെ കാണു -
ഇവിടെ കൂടുതലും കപ്പ ആണന്നു തോന്നുന്നു
അതേയില്ലേ ആ കപ്പ നമ്മള് വീട്ടിൽ ഉണ്ടാക്കും പക്ഷെല് അല്ലാതെ ഇങ്ങനെ കൃഷിയായിട്ട് ആളുകളു ഇഇണ്ടാക്കുന്നതാണ് നെല്ല് കൃഷി ആണ് കൂടുതലും പിന്നെ അതിന്റ കൂടെ ചേന, ചേമ്പ്, വാഴ അങ്ങനെ യൊക്കെ
ഇവിടെ തന്നെ കൂടുതലും കപ്പ ഒക്കെ ആണ് കണ്ടിരി - എന്റെ വീട്ടിലും കുറേ കപ്പ - കപ്പയൊക്കെ ഇപ്പൊ എന്താ പറയുക കഴിഞ ആഴ്ചയൊക്കെ ഞങ്ങളു നോക്കിട്ടോ നോക്കി കഴിഞ്ഞപ്പോ - പുറമെ നല്ല ഭംഗി ആ എടുത്ത് - നോക്കുമ്പോൾ സംഭവം അതിനകത്തു - ഇല്ല
ആ അപ്പൊ ഇണ്ടായിട്ടേ ഇല്ലേ ആ എലി കൊണ്ടുപോവുവ അങ്ങനെ ഇണ്ട്
ആ പോരമേ കാണുമ്പോൾ വലിയ കൊഴപ്പം ഇല്ലേ അടിയില് നല്ലോണം - ആ അതിന്റ പോരാംതോടു മാത്രം ഉണ്ടാവും
അങ്ങനെ ഞങ്ങള് ഇവിടെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല - ഒത്തിരി ഉണ്ടായിരുന്നു നല്ല തടിയിലേ നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഒരു കിഴങ്ങു തന്നെ ഒരു കിലോ ഒന്നര കിലോ ഉണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് കിഴങ്ങു കിട്ടിട്ടോ ലാസ്റ്റ് ആയപ്പോൾ ഇതേപോലെ നല്ല ഒരങ്ങട്ടെ നല്ലൊരു കൊഴപ്പില്ല പക്ഷെ ഉള്ളിലു ഇതു വരെ - ഉള്ളിവരും ഉള്ളി കേറി ത്തിവരെ അങ്ങനാ കഴിക്കുന്നത്
ആഹ് എന്റെ പൊറത്തിങ്ങനെ ഒരു ഏഹ് എന്താ പറയാ ഒരു തൊള പോലും കാണാണൊള്ള എന്നിട്ട് അകത്ത് ആഹ് അയിന്റെ അടീകൂടെ തൊരന്നെങ്ങാണ്ടാ പോണേന്നു ന്നുണു
അതെ അതെ അങ്ങനെ അങ്ങനെ ഇവിടെ കൊറേ കുത്ത് അങ്ങനെയുണ്ടായി സ
ആഹ് കഴിഞ്ഞ ആഴ്ച ഞങ്ങള് നോക്കിയപ്പാ എട്ട് മൂടോളം ഞങ്ങള് എടുത്ത് ത്തു നോക്കി പക്ഷെ ഒന്നും കിട്ടീല എല്ലാം തൊരന്നു തിന്ന്
അവരെ കണ്ണിപ്പെട്ട പിന്നെ ഒന്നും കിട്ട് ട്ടൂല ഒക്കെ തൊരന്ന് കഴിക്കും മ്മ് അങ്ങനെ പിന്നെ മറ്റേ കെണി വെച്ച് കൊടിപ്പിക്കയാണ് ഇവിടെ ചെയ്തത് പിന്നെ എൻ ഇവരെ പിടിക്കാനൊള്ള ഒരു ഇതുണ്ടല്ലോ
ആഹ്
അടുത്തുണ്ട് ആ സാധനം അന്നിട്ട് അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അങ്ങനെ വെച്ചിട്ട് വീല എത്ര വല്യതാന്ന് അറിയുവോ ഭയങ്കര വല്ല്യ സാധനം
മറ്റേ തേങ്ങേടെ അത്രയൊക്കെ ഉണ്ടാവായിരിക്കും
നല്ല തടി ഉണ്ടായിട്ടു തേങ്ങേൻ്റെ അത്രൊക്കെ ഇണ്ട് അങ്ങനെ ത്ത സാധനവാ കിട്ടിയത് അപ്പൊ എന്താ പിരിച്ച് പെരിച്ചായി എന്തോന്ന് പറ പെരിച്ചായി ആഹ് അതാ അതാണെന്ന് പെരിച്ചായിയാ തോനണ ഇങ്ങനെ തൊരക്കുവാ മണ്ണിന്റെ അടി അങ്ങനെ ഇണ്ട് ആ ഓക്കെ ഡാ
മ്മ്